ഹലോ ആഹ എന്തൊക്കെയാണ് വിശേഷം
നല്ലതന്നെ അങ്ങനെ പോന്നുന്നു
ഭക്ഷണ
എന്താ കഴിച്ചില്ല കുളി കഴിഞ്ഞില്ല കുളിക്കാനിക്കെന്നു കുളിക്കാന കൂടി ഇണ്ട് അതെ മോളെ തലേയിലന്ന് നോക്കാൻ നിന്ന് പേൻ പേനുണ്ടോ നോക്കാൻ എന്നെന് സമ്മതിക്കണ്ടേ നമ്മള ടൈം പോവന്നല്ലാതെ ഒരു വാരം സമ്മിച്ച
ആഹ എന്റെ മോള് തലയില് ഭയങ്കര പെന ഇരിക്കും എപ്പൊ നോക്കിയാലോ ഒരു ദിവസം നോക്കാതിരുന പേന
അത ഇ ഒരു പ്രായം വരെണ്ടാവേ നമ്മള എത്ര നോക്കിട്ട് കാര്യയില്ല പ്രായം കളിക്കുന്ന സമയല ഇപ്പോ ഓടിയും ഒക്കെ കളിക്കുന്ന വിയർ പറഞ്ഞിട്ടാണ്
ആഹ അതെ ഒരുരിപ്പോ ഞാൻ ഇന്ന് നോക്ക ഇല്ലെങ്കിൽ നാളെയേക്ക് ഭയങ്കര പേനായിരിക്കും അങ്ങനെ ഉണ്ടാവാം ദിവസവും നോക്കിയാൽ കുഴപ്പില്ല
അത് അതൊരു പ്രായം വരെണ്ടാവും എല്ലാ മക്കൾക്കും ഉണ്ടാവും
ആഹ ഭയങ്കര എടുങ്ങാറാണ് ഇത്
അല്ലെങ്കിൽ ഇങ്ങനെ ആ രൂപത്തി നടക്കണ മക്കളാണ് എഏ സിയിലൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവേ
ചൂടൊണ്ടിണ്ടായിരുന്നായിരിക്കൂല്ലോ നാലഅങ്ങനെ
ആ ചൂടണ്ടാണ് വേർപ്പറങ്ങി പിന്നെ അവര് സ്വന്തം കു ല്ലേ മ്മെ കുളിപ്പിക്കുന്നില്ലല്ലോ ഇപ്പൊ
ആഹ
ആഹ ഞാൻ ആഴ്ചയില ഒരു ദിവസൊക്കെ എന്തന് തലക്കൊന്നുതാക്കി കൊടുക്കും
കഴുകിക്കും ആഹാ അതൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടാവും തലല് പേന്
ഉം
അപ്പൊ നമ്മക്ക് തന്നെ ഒരു ഇതല്ലേ എണ്ടെങ്കിലും ഒരു കടിച്ചില ഓർക്കണങ്കി ക കടി ക്കുന്ന അറുന്നില്ല ആർക്കും ഒരാണ്ടായാലും ഞാങ്ങനെ വിചാരിക്കും ഇത്ര പേനണ്ടായിട്ട് കടിക്കുന്നില്ലേ
കുറെ കടിവരുമ്പുണ്ടാവല്ലോ നമ്മളടുത്തേക്ക് വന്നട്ട ഉമ്മ ഒന്ന് നോക്കിതാ തല എന്റെ തല കടിക്കന്ന് പറ ആ പരിപാടിയിൽ എറൻ്റെമൂവോ തല നോക്കണമെങ്കിൽ ഞാനും മൂളും അടി ഉണ്ടാക്കണം ഇവിടുന്ന്
ആ അത തന്നെ ഇവിടെ അതിന് ഓലെ തല നോക്കി കൊടുക്കണെ നമ്മൾ അങ്ങോട്ട് കൂലി കൊടുക്കണം പത്ത്റൂപ തരണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കില് അല്ലെങ്കിൽ ഫോന ഒരു മണിക്കൂർ കാണാൻ തരണ്ട് അതാണ് അവസ്ഥ ഉം അതുപോലെ ആലോചിക്കണ്ട എന്റെ തലേത്തെ കടിയാണ് പോണ് ഇന്റെ തലോണ് ക്ലീനാണ് അതോല ആരയിക്കുല്ല
ആഹ് ഉം ചിലപ്പോം ഞാൻ പറയും മുടി മൊട്ടയടിക്കും ഞാൻ മുടി അപ്പാടെ ഫുള്ള് പോക്കി കളയും എന്നിട്ട് സ്കൂൾത്തെ കുട്ടികളൊക്കെ കളിയാക്കു ഉണ്ടാവാം
ഏഹ് മൊട്ട അടിക്കുണ്ടോ
ഏഹ് ഏഹ് ഓൾടെ അടുത്ത് പറയും ഞാന് നിന്ന് തന്നിയില്ലെങ്കില് ഞാൻ തലമുടി കൊണ്ട് പോക്കും
അല്ല ഇവിടെ ഇങ്ങനെ ഇന്റെ വീടിന്റെ അടുത്ത് ആഹ് പെൺകുട്ടി അപ്പ ഡിഗ്രി തേർഡ് ഇയറൊക്കെ ആയിനോണ്ടാ അത് ചെറുതായിരുന്നു ഒരു മൂന്നാം ക്ലാസ്സിലായിരുന്നതിൻ്റെ അപ്പ അങ്ങനെ അയിന്റെ ഇങ്ങനെ സ്കൂൾ വെക്കേഷനിൽ തല നിറച്ചും പേന് അങ്ങനെ പേന് ഞാൻ ആരുടെ അടുത്തും കണ്ടിട്ടില്ലാട്ടോ അതിന്റെ മുടി കാണൂലേ തല നിറയെ പേൻ നമ്മളിങ്ങനെ നമ്മൾ ഓള തല നോക്കുമ്പോ തന്നെ വരിക്ക് ഇങ്ങനെ നിക്കുന്നെ കാണം അങ്ങനെ ഉണ്ടാവുലേ ചെല മക്കളത് അങ്ങനെ ഞാൻ ആഹ് ആഹ് അത് ഒരു തട്ടം ഇട്ടാല് വെള്ളത്തട്ടം ആണെങ്കില് ആഹ് വെള്ളത്തട്ടം കാണുല്ല നിറച്ചു കിറിണ്ടാവും അങ്ങനെ ആയിട്ട് ഓളെ വാപ്പാ എന്തിന് മൊട്ടയടിച്ച് അയാളെന്നെ മൊട്ടയിച്ച് തല മുഴുവൻ മുറിയും മാന്തിയിട്ട്
ആഹ് പേൻ അധികം ഇണ്ടെങ്കില് ഇത് ചൊറി പിടിക്കൂല്ലേ
ആഹ് ആഹ് മുറിയുണ്ട് തലയിൽ നല്ല രസമുള്ള മുടിയാണ് അതിന്റെ എന്ത് രസ
അങ്ങനെ ഉണ്ടാവുക ഈ കുറെ പേനുള്ള ഉണ്ടാവൂല്ലേ നല്ല മുടിയായിരിക്കും മുടി വെ
ആഹ മുടി വെട്ടാൻ തോന്നൂല്ല നല്ല രസോള്ള മുടി എല്ലാരും പറയല്ലയർന്ന് ഓളെ മുടി ഹെയ് കോലൻ മുടിയയിട്ട് ഇന്ന പാറിയിങ്ങന നിന്നാണ്ട് നല്ല രസമുള്ളൊരു മുടിയ അത് മൊട്ടയടിച്ച് ആഹ് ഇണ്ട് അന്ന് അതൊന്നും അറിഞ്ഞില്ല ഇല്ലല്ലോ ഇപ്പ ഓള് ഡിഗ്രി ആയിന്ന് ഞാൻ പറഞ്ഞില്ലേ അത്ര ചെറുതായിരുന്ന അപ്പോ എന്തായിനി അന്ന് അന്ന് മൊട്ട അടിച്ചിട്ട് ഇങ്ങനെ മേയ് മംഏപ്രി മെയ് ആഹ് ടൈമിലാണ് അടിച്ചത് സ്കൂള് പോകുമ്പോ ആൺകുട്ടികള ആദ്യം കുറച്ചും മുടിയെണ്ടായ് എന്നിട്ട് ആഹ് കുട്ടി കൊല്ലം മുഴുവന്ന അഹ് മുടി ഉണ്ടാണവരെ മ മസ്താനോക്കെ കുത്തി അങ്ങനെയൊക്കെ
കുട്ടിക്ക് കോറവായി കളിയാക്കും ചെയ്യും മറ്റു കുട്ടിക്കള്
പിന്നെ പക്ഷെ പിന്നെ ഉണ്ടായ മുടി അത്ര ഫിനിഷിങ്ങ് ഇല്ലാട്ടോ ആഹ് മെട്ടടിക്കുന്നതിന്റെ മുന്നത്തെ മുടി എന്ത് രസേനും കാണാന് എല്ലാരും പറയും ഒരു പ്രത്യേക ഒരു കളർ കറുപ്പും അല്ല ഒരു ചെമ്പൻ കളറൊക്കെ മോഡല ആയിട്ടാണല്ലോ ആഹ് പക്ഷെ നല്ല രസമുള്ള ഒരു മുടി അരുന്നു കളർ ചെയ്തത് നമുക്ക് ഇങ്ങനെ തോന്നിനി ഈ മുടി കാണുമ്പോ
ഉം
പക്ഷെ അത് പോയല് പിന്നെ അത്ര നല്ലത് ഒന്നുല്ല
ആഹ്
ഉം പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചു കടന്നോ
കേട്നീല ഫുഡും കൈച്ചീല ഇങ്ങള് പറഞ്ഞ പോലെ കുളിക്കണം ഫുഡ് മോളെ കുളിപ്പിച്ചു കൊടുക്കണം പിന്നെ എന്നിക്ക് ഫുഡ് കഴിക്കണം ഓളെ ഒറക്കണം കുറെ പണിയുണ്ടാവന തിരുല രാവിലെ കിച്ചണും പുറത്ത് ത്തെ ഡ്യൂട്ടിട്ടിണ്ടാവും. ഉച്ചയ്ക്കേഷം കുട്ടിയേൾത്ണ്ടാവും. ഇതന്നെ പണി
ഉം ഇതന്നെ ഉം ഇവട്ത്തെ അകോ അങ്ങൻത്തെ പണിയൊക്കെ കഴിഞ്ഞ്. കുളിക്ക്യാൻണ്ട് ഓളെ ഓളെ കുളിപ്പിക്കണം. ഓളു പിന്നെ ഒറ്റക്ക് കുളിക്കും. മറ്റേ ചെറുതിനെ കുളിപ്പിക്കണം
ആഹ് എൻക്ക് ഒമ്പത് മാസള്ള ഒരു കുട്ടിണ്ട്. അയിനെ കുളിപ്പിക്കണം.
ആഹ്. ഒരാ ചെറിയ മക്കളെയൊക്കെ നേരത്തെ കുളിപ്പിക്കണം.
കുളി ഇങ്ങനെ ഒരു കൊറെ പ്രാവശ്യം കുളിക്കും ആഹ് രാവിലെ പ്പൊ കുളിക്കും. കുളി കൊറേ പ്രാവശ്യം കുളിക്കും ഇങ്ങനെ ഒന്ന് രണ്ട്
തല നനച്ചാണ്ടന്നെ രാവിലിം ഉച്ചക്കൊക്കെ കുളിക്ക്യോ?
ആഹ് രാവിലെ ഉച്ചക്കേഷം പിന്നെ തല കുളിക്കുല മേല് കഴുകി കൊടുക്കും. ഉച്ച വരെ പിന്നെ രാവിലെ എണീച്ചപാടെ ഒന്ന് തല കുളിപ്പിച്ചു കൊടുക്കും. തലയോടെ നല്ലോണം കുളിപ്പിച്ചു കൊടുക്കും.
ആഹ് ആഹ് അങ്ങനെ. മേല് എപ്പഴും കഴുകും. ബാത് ഒന്ന് മുത്രൊയിച്ചാ നമക്ക് മൊത്തം കഴികണം ഓലെ.
ആഹ്. അല്ലേ ഒര് ഇത് കിട്ടൂല.
ഹും അതെ. മക്കളെ നോക്ക പറിണെ ചില്ലറ പണിയല്ല. എല്ലൂണ്ട്.
ഉം
പറിന്നോൽക്ക് ആഹ് ഒരു കുട്ടി മി നീയല്ലൊള്ളു വീട്ടില് പറിം. പക്ഷേ അത്
ആഹ് പണി തീരൂല. ആഹ് നമുക്ക് തീർന്ന് കി ട്ടൂല നമ്മളെത്ര ശ്രമിച്ചാലും. ഇനി എന്തെങ്കിലും ഉണ്ടാവും. എവിടെയെങ്കിലും ബാ
എത്ര പ്രാവശ്യം ഞാനീ അകം അടിച്ചര്ണ്ട്. വീടിൻ്റെ ഉള്ള് അടിച്ചു വാര്ന പണിയെന്നെ. ഇത്ങ്ങനെ പേപ്പർ വെട്ടിടാ പേപ്പർ വെട്ടിടാ ഞങ്ങളത് ഒരു ചന്ദന കളറും ആണ്. വൈറ്റും അല്ല അങ്ങൻത്തെ
ആഹ് അങ്ങനൊക്കെ ആകുമ്പോ പെരങ്ങി നിക്കുമ്പോൽ തന്നെ ഇരിക്കും അതാണ് പ്രശ്നം.
ആഹ് അതിലെന്തെ ആയാ വേഗം അറിയും ചെയ്യും. ഇതാ ഇതുകൊണ്ട് പൊടി മാത്രല്ല വെള്ളം ചിന്ത അതുപോലെ പേപ്പറ് കീറിടാ
ആഹ്
പേപ്പറ് എവിടുന്നൊരു കഷ്ണം കിട്ടിയാ അതൊക്കെ കീറിടും. മൂന്ന് വയസ്സാവുണോള്ളുന്ന് പറഞ്ഞിട്ട് കാര്യല്ല. കത്രികൊക്കെ ശരിക്കും പിടിച്ചു വെട്ടോള്.
ആഹ
അങ്ങനെ
കുരുത്തക്കെട് പിന്നെ ആരും പഠിപ്പിച്ചു കൊടുക്കണംന്നില്ല. അത് ഒ ഒര് കുട്ടികളെന്നെ പഠിച്ചിട്ട് എറങ്ങി വരുന്നുണ്ടാവും.
അതന്നെ സത്യം.
ഇപ്പ ഇൻക്കിപ്പം ഞാൻ പർഞ്ഞില്ലേ ഒമ്പത് മാസം എന്റെ മോള് എല്ലാടെയും കേരാ ജനലിന്റെ മോളില്ലെ മേലെ കേറി നിക്കാ, ന്നട്ട് താഴത്തെറങ്ങാൻ കൈയായ്റ്റ് നിന്ന് കരയാ അതിന്റെ മേലെന്ന്.
ഉം ഊം അങ്ങനെക്കെന്നേനി ഇവടിം. സംഭവാണ്
ഹി ഹി ഹി
അതുപോരെ ഈ വട്ടപാത്രം ഉണ്ടാവുലെ എന്താങ്ങളെ ഇങ്ങളെത്താ പറയല് ആഹ് ആഹ് ആഹ് അതിന്റെ അതിങ്ങനെ നേരെ വെച്ചിട്ട് ആ രണ്ട് റൗണ്ടിൻ്റെ ഇത് ഇണ്ടാവുല്ലേ. റൗണ്ട്മം മാത്രം ചൗട്ടി ഇങ്ങനെ നിക്കാ. ഇന്നട്ട് മറഞ്ഞെട്ടിയാണ്ട് വികാ അതൊക്കെന്നെ പരിപാടി വടെ. ഗ്ലാസ് ക കമിത്തി വെച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ് കമത്തി വെച്ചിട്ട് അയിന്റെ മോളില് കേറാൻ നോക്കാ. എന്നിട്ട് അതില് കയറാൻഴിയൂല ഒരു ക്ലാസ്സുമേ എങ്ങനഓക്ക് കേറൻ കയിയോ ക്ഷെ ഓള് വിചാരിച്ചത് നടക്കണം അതിനുവേണ്ടി കരഞ്ഞഞ് പിടിക്കു ലാസ്റ്റ് ഞമ്മള് ഇങ്ങനെ പിടിച്ചെടുക്കാ ഓള് രണ്ട് കൈക്ക് കാലയ്മ്മം വെക്ക എന്നാലെ സമാധാനാവൂ അങ്ങനെ തൊരു ഒരു കുരുത്തക്കേടാണ്
ആഹ്
ഏതാലും ഓര് ഉണ്ടായാലും നല്ല രസാണുട്ടോ വലുത് ഇപ്പം ഇനിക്ക് ഇങ്ങനെ തോന്ന്ണ്ട് ഇപ്പ ഇങ്ങനെ മൂന്ന് വയസാവാനായിലെ അപ്പൊ ഇങ്ങനെ തോന്നു വെലുതാവണ്ട വെലുതായാപിന്നെ ഇതൊക്കെ പോവലോ ഈ കുരുത്തകേടൊക്കെ പിന്നെ വെലുത്തവുന്നതിനനുസരിച്ച് നമ്മൾ അടി കൂടും. പിന്നെ കുരു ത്തകേട് കട്ട്യണ്ട് എന്നുള്ളത് ഇങ്ങനെ തോന്നു നമ്മക്ക് വലുതവാതെ ഈ പ്രായം നിക്കണം ഇങ്ങനെ തോന്നും.
ആഹ അതന്നെ ചെറിയ ഒരു ടൈം നല്ല രസമാണ് കുട്ട്യളത്.
മ്മ് അതെ പിന്നെ വേറെന്ത
വേറെ എന്തൊക്കെയാണ്.
നല്ലതന്നെ ഇങ്ങനെ പോന്ന്
കുട്ടികളൊക്കെ കളിക്കാണോ?
ഓന് അപ്പറത്ത്ണ്ട് എന്തിന് ഞാന് അന്റെ ഫോൺ വന്നപ്പോ ഞാൻ ഇങ്ങോട് നിന്നതാ ഭയങ്കര ഒച്ചപാട് ഇണ്ടാക്ക്ണാണേയ്
ആഹ് ഫോണില് കളിച്ചിരിക്കായിരുന്നോ കുട്ടികള്
ഉം ഓ ഞാന് ഇടുക്കാണെങ്കി ഓൾക്കും വേണം ഫോണ് അത് ഓൾക്ക് ഓളെ കാർട്ടൂണ് ഇടാനേയ് അപ്പം കരയും ഫോൺ ഇടുക്കുന്ന ആര് ഇടുക്കണോം കാണിക്കാതെ ഇടുക്കല ഇപ്പം കണ്ടാ വേണം ഓൾക്ക് ഓളെ ഓളത് വിടാന് ഉം യൂട്യൂബ് ഇട് യൂട്യൂബ് ഇട് അർഞ്ഞണ് കരയും. അപ്പ ആരും ഇട്ക്കണപ്പ കാണല്ല മെല്ലെ കൊണ്ടോവും വല്യോളായാലും മെല്ലെ കൊണ്ടോവും. കാണ അതെ കണ്ട കരയും. ന്നിട്ട് ഏതൊട് ടിടൂല്ല അങ്ങനെ മാറ്റി കളിക്കും. ആഹ് സ്ക്രീൻ ടൈം കൊറച്ച് കൊറച്ച് കൊണ്ടരണം. ന്നാലും ഓല് കാണൂട്ടോ വേറെ കാര്യം അപ്പൊ മാങ്ങട്ടീനിം ആ മാങ്ങ തിന്നരേം തലേ നോക്കലും ഒക്കെപാടെയാണ്.
ആഹ് ആഹ് മാങ്ങ ഉപ്പും മൊളകും കൂട്ടി ഓഹ് ഉണ്ട് ഉണ്ട്
ഏഹ് വീട്ടിരിണ്ട്
ഉപ്പും മൊളകും കൂട്ടീട്ട് ആ മാവുണ്ട് മാവുണ്ട് ചക്കണ്ട് ഇങ്ങളെ അവിടെണ്ടോ ചക്ക ഒക്കെണ്ടോ
ചക്കെ മാവൊക്കെണ്ട് പക്ഷെ ഞങ്ങക്കില്ല അടുത്തൊക്കെണ്ട്. ഓലൊക്കെ തന്നാൽ ഓലൊക്കെ തന്നാൽ നമുക്ക് തിന്നാം അതേള്ളൂ അത്രേ ഉള്ളൂ
അപ്പം തറവാട്ടിലൊന്നുണ്ടോ
ഞങ്ങളെന്നേണ് തറവാട്. അവിടെ ഓരി വെച്ച് ഞങ്ങളേഴ് ഏഴ് ദിവസം ഞങ്ങളെന്നേണ് തറവാട് അറിയ
അഹ് ശരി ആഹ് ആഹ് ന്ന ശരിന്നാ ഇങ്ങള് പോയിട്ട് കുളിച്ചോളീം
ആഹ് അയ്ക്കോട്ടെ ഞാൻ മോളെ കുളിപ്പിക്കട്ടെ ന്നാല് ന്ന പിന്നെ വിളിക്കാട്ടോ
ഓഹ് ആയിക്കോട്ടെ ശരിയെന്ന